ആഹ കേൾക്കാമോ
കേൾക്കാൻ കേൾക്കാം അവിടെ എന്തുണ്ട് വിശേഷം
ശേഷം നല്ല വിശേഷം തന്നെ കുളി കഴിഞ്ഞതേ ഉള്ളൂ തുണിയെല്ലാം ഇലക്കിയിട്ടു
ഓഓ ഏ ദിവസവും പ അലക്കാൻ ഉപയോഗിക്ക പിന്നെ
ആ സോപ്പുകൾ ഉപയോഗിക്കുന്നന്ന് പറഞ്ഞാ ഇപ്പൊ ആർ സി എമ്മിന്റെ ഒരു പുതിയ കമ്പനി അപ്പൊ കമ്പനിയിൽന്നുള്ള സോപ്പുകളൊക്കെ െ ഉപയോഗിക്കുന്നത്താവുമ്പോ കൂതൽ കെമിക്കൽ ഒന്നുമില്ല കൈകൾ ൊന്നും കുഴപ്പം വരുന്നില്ല ആ സോപ്പ ഉപയോഗിക്കുന്നതും കൊഴപ്പമൊന്നുമ ഇല്ല കുളിക്കുന്നതിനും എടുക്കുന്നതിനും ഒന്നും
ഓ
അവിടെ ഊണൊക്കെ കഴഞ്ഞാ
ആ് ഇവിടെ ഊണൊക്കെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു
ഇല്ല ഇല്ല കഴിഞ്ഞില്ല ഫുഡ് റെഡി ആയിരിക്കുന്നതേ ഉള്ളൂ ഞാൻ കുളിക്കയും തുടക്കിയെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പം കഴിക്കാൻ ടൈം ആവുന്നതേ ഉ ഉള്ളൂ
ആഹ അവിടെ മഴൊക്കെ എങ്ങനെയുണ്ട്
മഴ രാവിലെ മുതലേ ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് ഫ്രണ്ടിലൊ ഒരു ച ചക്ക ഉള്ളതുകൊണ്ട് ചക്ക എല്ലാം മറിഞ്ഞ് റോഡിക്കിടക്കാ എല്ലാം പഴുത്ത് വീണ് ആകെ അളുപുളിയായിട്ട് കിടക്കുന്നു
അത് വൃത്തിയാക്കാൻ പോവാൻ പറ്റൂല
ഓ റോഡല്ലേ നമ്മുടെ അല്ലല്ലോ അതങ്ങെ സ അവിടെ അങ്ങെ സൈഡിലായിട്ടാ കിടക്കുന്നതെല്ലാം ഇവിടെ മതിലൊന്നും ഇല്ലാത്തൊണ്ട് പിന്നെ നമുക്ക് കാണാം ഇവിടെ ഇരുന്നാല്
ഓഹ്
ക്കുള്ള ആരംഭമായി ഏ കുടിവെള്ളം നമ്മള് കോരുവാ കിണറ്റിന്നെ
ആഹാ
ആ നമ്മക്ക് പ ഇതില്ല മോട്ടർ ഇല്ലാത്തോണ്ട് കുടിവെള്ളക്കെ നമ്മള് ഇപ്പം കിണറ്റിന്ന് കോരു എടുക്കയൊക്കെ നമുക്കല്ലാത്ത കണക്ഷൻ ഉണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട് അതിൽ നിന്നാ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ഉപയോഗിക്കുന്നു വെള്ളം കൊണ്ട്
അപ്പം ഈ ഇപ്പം മറ്റൊരു കിണറൊക്കെ ശുദ്ധീകരിക്കണംന്ന് പറഞ്ഞില്ലേ അതൊക്കെ ചെയ്തോ
ആഹ് ആ വന്നായിരുന്നു ആരോഗ്യപ്രവർത്തകര് വന്നിട്ടുണ്ടായിരുന്നു അവര് വന്നിട്ട് ബ്ലീച്ചിങ്ങ് പൗഡർ ഏതാണ്ട് ഇട്ട് ഇതാക്കിയിട്ട് പോയി പിന്നെ മേളിലൊക്കെ ഡെങ്കുവാന്ന് പറഞ്ഞു സൂക്ഷി ണം വെള്ളം ഒന്നും കെട്ടി ഇത് ചെയ്യരുത് ന്നൊക്കെ പറഞ്ഞു
ഓ ഹോ ഹോ
പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് ആഹ് കൊതുക് ഉണ്ടോ അവിടെ ഇവിടെ ഭയങ്കര കൊ
ഓ ഇവിടെ നല്ല കൊതുണ്ട് കാരണം നമ്മുടെ അയ്യ മൊത്തം കാടാന്നേ അ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല നമ്മള് ചെത്തിക്കുന്നതിനനുസരിച്ച് മൊത്തം പിന്നെയും പിന്നെയും കിളിച്ചു വരും മഴയല്ലിയോ
അവിടെ ഞങ്ങള് ഒരു കൊതുക് തിരി മേടിച്ചു ണ്ട് അത്കൊണ്ട് വല്ല്യാ കൊതുകില്ലാ പിന്നെ ഒരു ഗുഡ്‌നൈറ്റിന് മെഷിനും മെടിച്ചു
ഓ ഇവടെ ഒണ്ടായിരുന്ന് ആ കൊത് തിരി ആ കൊതക് തിരി കൊതക് തിരി അത് ഇപ്പം ഇനി ഒരെണം കൂടിയെള്ളു അത് തീരാറായി ഇവിടെ ഗുഡ് നൈറ്റ് വെച്ച് ഗുഡ് നൈറ്റ് കുന്തിരിക്കല്ലാ ഇത് വേപ്പിന്റെയാ
ആ വേപ്പിന്റെ ആ ഇത് വേപ്പിന്റെ അല്ലാ ഇത് വേറെ സാധാനവാ ഇത് നല്ല നല്ല സാധനവാ കൊതുകൊന്നും അങ്ങനെ അധികം ഇവടെ അങ്ങനെ ഇല്ല ഞങ്ങള് വാതിൽ എപ്പോഴും അടച്ചിട്ടിരിക്ക്യാ
ആഹ് ഇവടെ ഒണ്ട് എന്ന്ച്ചാ ഇവിടെ മറ്റേ ഇപ്പം ഗുഡ് നൈറ്റിന്റെ ഒന്നും ഒര് എഫക്റ്റുല്ലാ കൊതുകുകളൊക്കെ അതൊക്കെ ഉം എന്താ പറയാ യെ ഒര് അയീനൊന്നും ഏക്ക് നീല്ലാ
ആാ പിന്നെ ഫുഡ് യെ ഫുഡിന് എന്തുവാ ഇന്ന് മീനൊക്കെ ഒണ്ടോ
ഒണ്ടണ്ട് നല്ലാ മത്തിക്കറിയാ നല്ലാ മത്തിക്കറിയും വഴ് വഴതങ്ങാ മിഴുകൊരെട്ടിയും ഒണ്ടാര്ന്ന് പിന്നെ ഒര് മെട്ട പൊരിച്ച് കഴിച്ചു
ആ
മാങ്ങാച്ചാറെണ്ട് ചമ്മന്തി ഒണ്ട്
ആ
ഇത്രേ ഒള്ളു അവിടെ എന്തൊണ്ട്
ഓ ഇവടെ ഉം പിന്നെ വെണ്ടക്യാ മെഴ്ക്കൊരട്ടി വെച്ച് വെച്ച് ഇതെണ്ടായിരുന്നു എന്തുവാ മത്തങ്ങ ഒണ്ടാരുന്നു പയറും കൂടി ഇട്ട് കറി വെച് വെച്ചിട്ടെണ്ട് പിന്നെ ഇന്നലത്തെ സാമ്പാറും മോരും ഒക്കെ ഇരിപ്പെണ്ട് പീന്നെ പപ്പ പപ്പടോം ഉഒണ്ടാ
ഓ സദ്യ ആയല്ലോ ഇനി എന്തേ വേണം
ആ
അവടെ എങ്ങനെയാ പന്നിടെ ശല്യം ഒക്കെ ഉണ്ടോ
ആാ പന്നിടെ ശല്യം രാവിലെ വെളുപ്പിനെ പണ്ടൊക്കെ ഒണ്ടാരുന്ന് ഇവടെ ഭയങ്കര പന്നിയാരുന്നു ഇവടെ എപ്പണ്ട് അവര് കൊറച്ച് വാഴകളൊക്കെ വെച്ചിട്ടുണ്ടേ അവടെ പന്നിയെല്ലാം കുത്തിയെടുത്ത് തിന്നുവാരുന്നു അവിടുത്തേത് കഴിഞ്ഞ് അവര് മതില് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഒണ്ട് നമ്മടെ വീടിന്റെ ഇവിടെയും കൊറച്ച് ണ്ടാര്ന്നു ചേമ്പൊക്കെ നമ്മള് നട്ടതല്ല അല്ലാതെ കിളി വന്നാതാ
ഓ
അതെല്ലാം അങ്ങ് കുത്തിയിട്ട് തിന്നു വാഴയെ കുത്തിയിട്ട് കൊറെ അങ്ങ് തിന്നു ഇപ്പം പിന്നെ വല്യാ ശല്യങ്ങൾ ഇപ്പ ഇല്ല സത്യത്തില്ൽ ഇപ്പൊ അവരവിടെ ഇത് ചെയ്തൊണ്ട് കയറുന്നില്ല താഴെയൊക്കെ ഉണ്ടെന്നൊക്കെ അവര് പറയുന്നത് ഇവിടെ ഇണ്ടായിട്ട് അങ്ങനെല്ല
ആ ഇവിടെ ഇവിടെ ഇവിടെയും പിന്നെ വലിയ പന്നിശല്യം ഇല്ല ഇവിടെ ആദ്യമൊക്കെ ഭയങ്കര പന്നിയായിരുന്നു നീ ഒരു കൃഷിയ ഒന്ന് ഇറക്കാക്കൂ ഇല്ല ഭയങ്കര പന്നി ശല്യമായിരുന്നു അത് അതിനെ പട്ടികളെല്ലാം കൂടെ ചേർന്ന് കൊന്നയിനെ
അവിടെ പട്ടിശല്യം ഉണ്ടല്ലയോ?
പിന്നെ ഇവിടെ അതേ ഉള്ളു പട്ടി പട്ടിയുടെന്ന് പറഞ്ഞാൽ പട്ടിയുടെ അന്യായ ശല്യമാണ് ഡ്രസ്സ് എടുത്തണ്ട് പോവാ ചെരുപ്പ് എടുത്തണ്ട് പോവാ എന്തല്ലാ ക് കുരുത്തെക്കെടാ ആ സാനം ചെയ്യുന്നേന്ന്
ഇവിടെം ഉണ്ട് പട്ടികളുണ്ട് പക്ഷെ വല്ല്യ ശല്യമൊന്നുമില്ല ഇവിടെ വന്ന് സിറ്റൗട്ടി വന്ന് കേറി കിടക്കുവായിരുന്നു ഇപ്പ അങ്ങനെ കേറിവരുന്നില്ല ഞാനാ ഓടിച്ചു അതി പിന്നെ വരുന്നില്ല അത് കുഞ്ഞുണ്ടായിരുന്നു പ്രസവിച്ചിട്ടേ രണ്ടു കുട്ടികൾ ഉണ്ടായിരുന്നു അതിൽ ഒരാള് വന്ന് ഷഡ്ഢി എടുത്തോണ്ട് പോവാ ചെരുപ്പെടുത്തോണ്ട് പോവാ അതുങ്ങൾക്ക് തിന്നാനൊന്നും അല്ല
ഒ ആഹ് അത്ങ്ങൾക്ക് അറിയത്തില്ലല്ലോ നമ്മൾ യൂസ ആക്കുന്ന സാധനങ്ങളാണെന്ന്
ഉം കാണുമ്പോ അതെല്ലാം വലിച്ച്ട്ട് ഷഡ്ഢി തുണികളെടുത്തോണ്ട് പോയി കടിച്ചു കീറി അവിടെ ഇട്ടേക്കുവാ
ആ ഇവിടെം ഉണ്ട് ഇവിടെ പിന്നെ കുഞ്ഞതല്ല നല്ല വലിയ പട്ടി കുട്ടികളാന്ന് ചെരുപ്
ആഹ് ഇവിടെ കൊച്ചുപട്ടികളുണ്ട് കുഞ്ഞി പട്ടികളുണ്ട് അപ്പൊ സുന്ദരീന്ന് പറയുന്ന പൂച് പൂച്ച കുഞ്ഞ് പ്രസവിച്ചിട്ട് ആ അതിനെ ഇപ്പം വ വീട്ടിൽ വരാറുണ്ടോ
ഉണ്ടുണ്ട് ഇപ്പൊ അപ്പുറത്തെ വീട്ടിന്റെ വാതൊ ക്കേലിരിക്കുന്നു കുഞ്ഞുങ്ങളെ അവിടെ പ്രസവിച്ചിട്ടെ അറിയത് ത്തില്ല ഇന്നലെ മൊത്തം നമ്മുടെ അമ്മക്കൊരു ഉറക്കം ഇല്ലാരുന്ന് കാരണം ഇവള് പ്രസവിക്കാനാണേ നമ്മടെ വീടിന്റെ മണ്ടേലെല്ലാം കേറി നടക്കുവാരുന്ന് നമ്മുടെ അമ്മയാണെങ്കി ഒരു വിധത്തി സമ്മയിക്കൂല എന്ന് വച്ചാ അമ്മയാണെ ഓടിക്കും അപ്പ വീട്ടിലെങ്ങും പ്രസവിക്കണ്ട ഏഹ് പൂച്ച കു കുഞ്ഞുങ്ങൾ ഇവിടെ എല്ലാം അഴുക്കാക്കും എന്നൊക്കെ പറഞ്ഞ് അവസാനം അവളെവിടെ കൊണ്ട് പ്രസവിച്ചി ട്ടെന്നറിയത്തില്ല എവിടെയോ ഉണ്ട് നിങ്ങള് എവിടെയോ ഉണ്ട് അവളിപ്പോ ദേ ഇവിടൊക്കെ നട ഇരിക്കുന്ന്
ആഹാ അയ്യോ ഇനി അതെവിടാന്നും കണ്ടാ പോവുന്നതല്ലിയോ
അതാ
എത്ര കുട്ടികളുണ്ടെന്ന് പോലും അറിയില്ല
ഇല്ലില്ല അതൊന്നും അറിയത്തില്ല എത്ര കുട്ടികളുണ്ടെന്നോ ഒന്നും അറിയത്തില്ല എവിടാ പ്രസവിച്ചെ എങ്ങനെ പ്രസവിച്ചു ഒന്നും അറിയത്തില്ല അതെ അതെ മ മറ്റുള്ളവരെ ആശ്രയിച്ചല്ലേ അതുങ്ങൾക്ക് പറ്റു പിന്നെ അതുങ്ങളുടെ കുട്ടികളെ സുരക്ഷിതമാക്കണ്ടേ ഇപ്പോഴത്തെ മനുഷ്യരെ പോലെല്ലല്ലോ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കി ഒരു നിലേൽ എത്തിക്കുന്നടം വരെ അവരുടെ അമ്മമാര് അവരുടെ കൂടെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ കുഞ്ഞി പിള്ളേർടെ ഒക്കെ അവസ്ഥ കാണുമ്പോ കാ ഒരു സങ്കടം തോന്നും
ഉം ആ പട്ടിയെ ഒക്കെ ആണെങ്കില് മൃഗങ്ങളെയൊക്കെ ഇപ്പൊ കൊല്ലാവുന്നൊള്ളോണ്ട് കടിക്കാൻ വരുന്നതിനെയൊക്കെ കൊല്ലാവുന്നൊര് ഇതുണ്ട് അതുപോലെ കുട്ടി ഈ കോളേജിലെ പിള്ളേർ ആയിരം രൂപ വെച്ച് കൊടു ക്കുന്നുന്ന് പറയുന്നുണ്ട് ആ പിന്നെ പതി ഞ്ചാംതി മുതല് നമുക്ക് പിന്നെ ഫ്രീ ആയി എല്ലാവർക്കും ബസ്സേലൊക്കെ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്
ആ ആഹ് ശരിയ ഞാനിന്ന് ന്യൂസ് കണ്ടാരുന്ന് പതിനഞ്ചാം തീയതി മുതല് ഫ്രീയ പറഞ്ഞ്
പത്തൊമ്പതാം തീയതി തൊട്ട് സ്ത്രീകൾക്ക് അല്ല പതിനഞ്ചാം തീയതി മുതല് സ്ത്രീകൾക്കും പത്തൊമ്പതാം തീയതി മുതല് ആ പെൻഷന്റെ കാര്യത്തിലുമാണ് തീരുമാനം അവര് എടുത്തിരിക്കുന്നെ
എല്ലാം നല്ലതിന് വേറെ വേറെ വിശേഷം ഒന്നുമില്ല
ആഹ് ഇവിടെ തൊടങ്ങിയില്ല ഇവിടെ ഇങ്ങനെ മൂടി മൂടി പതിയെ പതിയെ വരുന്നതേ ഒള്ളു ഇപ്പം
വേറെ എന്താ പച്ചക്കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ വീ ട്ടില്
ഉണ്ടുണ്ട് ഞാൻ എനിക്ക് കൊറച്ച് കൃഷി ഉണ്ട് തക്കാളി വഴുത വെണ്ടയ്ക്ക ഒക്കെ
ആ ആഹ്
അതൊക്കെ ഇങ്ങനെ അതൊരു ഇല്ലില്ല എല്ലാരും ചെറുതാണ് പിന്നെ ഒരു മത്തങ്ങയുണ്ട് അതില് ഒരു വലിയൊരു മത്തങ്ങ കിട്ടിയത് ഒരു അഞ്ചു കിലോ വലിപ്പോള്ള ഒറെണ്ണം ഉണ്ടായിരുന്നു ഇത് കടേ കൊടുത്ത്
ആ മത്തങ്ങ എവിടെ ഒണ്ടായായിരുന്നു വീട്ടിലാ ആ ആ ആരു കൊണ്ട് വന്നാ അത് വിത്ത്
ഇവിടെ വാങ്ങിച്ച ഒരുച്ചി ഒരു വി ത്ത് എടുത്തങ്ങോട്ട് ഇട്ട് കിളിപ്പിച്ച് ഒരു അഞ്ചു കിലോ വലുപ്പള്ള ഒരു വലിയ മ
ആ ആ അയിന് എത്ര രൂപ കിട്ടി എന്നിട്ട്
ഓ വലിയ വിലയൊന്നും കിട്ടീല്ലന്നെ
വലിയ വിലയൊന്നും കിട്ടിയില്ല
പ്രതീക്ഷിച്ച വിലയൊന്നും കിട്ടിയില്ല ഒരു മുന്നൂറ്റമ്പത് രൂപ കി ട്ടി
ആഹാ കൊള്ളാമല്ലോ അത്രയൊക്കെ കിട്ടിയല്ലോ പിന്നെ എന്തോ വേണം എന്നാ ഇനി കൃഷി ആരംഭിച്ചോളൂ നല്ല പൈസ കിട്ടും
ഏ അതെങ്ങനെ ഈ പന്നി ഉള്ളത് കൊണ്ടാണ് പന്നി ഉള്ളത് കൊണ്ടേ ഞ എങ്ങനെയൊക്കെ സൂക്ഷിച്ചു സൂ ക്ഷിച്ചു കൊണ്ടുവന്നെ അത് കണ്ടിരുന്നേ എപ്പഴേ അടിച്ചു തിന്നോണ്ട് പോയേനെ
പിന്നെ വേറെന്തോ ഉണ്ട് വഴുതനങ്ങയും
പിന്നെ എനിക്ക് കൊ കു ഒരു മീൻ കൃഷിയുണ്ട്
ആ
പിന്ന ഇവിടെ
വലിയ മീനുകളാണോ
ആ കുഞ്ഞു മിൻ ഗപ്പി സാരിവാര് അങ്ങനെയുള്ളവര് അതിലും ആവശ്യക്കാരു വരും പൈസ കൊടുക്കും അല്ല നമ്മള് കൊടുക്കും നമുക്ക് പൈസ കിട്ടും അങ്ങനെ
എത്ര രൂപായ്ക്ക് കൊടുക്കുന്നത്
ജോഡിക്കും ഇരുപത് രൂപ ഈ ഏരിയല് ഞാനാണ് വില കുറച്ച് കൊടുക്കുന്നത്
ആ
അ ചെറിയ വരുമാനത്തിലൂടെ ഇങ്ങനെ അങ്ങ് പോകന്നു
ആ അത് നല്ലതാ ട്ടിലിരിക്കുന്ന കുട്ടികൾക്കാണെലും ഒരു ചെറിയ വരുമാനം ഉള്ളത് ഏറ്റവും നല്ലത
ശരി എന്നാലേ ഞാൻ പിന്നെ വിളി ക്കാവേ
ആ ഓക്കെ